സുഖല്ലേ ആഹ് കേക്കുന്നുണ്ട് കേക്കുന്നു കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട് ഞാൻ സുഖാ കേക്കുന്നുണ്ടോന്ന് ചോയ്ച്ചതേ മഴക്ക മഴയല്ലേ അതോണ്ടാ ഇനി സൗണ്ടിന് വല്ല പ്രോബ്ലം ഉണ്ടെങ്കില് അതോണ്ടാ ഞാൻ ചോയ്ച്ചത്
ആഹ് ഇല്ല ഇല്ല
എന്തെടുക്ക്ന്ന്
വെറുതെ ഇരിക്കുന്നു നല്ല മഴ അപ്പൊ മഴ ഇപ്പൊ ഒന്ന് ഒന്ന് കുറഞ്ഞു പക്ഷെ രാവിലെ തൊട്ട് ഫുള്ള് മഴയായിരുന്നു
ആണല്ലേ
ആഹ് അപ്പ ഇതാ ഇങ്ങനെ ചുമ്മാ ഇരിക്കുണു ആഹ് മഴക്കാലല്ലേ
പാടാ ലോൺ
ആഹ് ഇന്നില്ലേ മഴ കാരണം അലക്കാനെ പോയിട്ടില്ല
ഞാൻ ഞാനാണങ്കി അലക്കിയിട്ട് വിരിച്ചില്ല ബക്കറ്റ് തന്നെ വെച്ചേക്കുവാ
ആഹ് നല്ല മഴയാതോണ്ട് ഭയങ്കര ബുദ്ധിമുട്ട്
അതെ അതെ
പുറത്തും എറങ്ങാൻ പറ്റുന്നില്ല എല്ലാരും വീട്ടിതന്നെ ഇരിക്ക ആരും പുറത്തു പോണില്ലല്ലോ സാധാരണ ഞാൻ എപ്പോഴും വീട്ടിലും ഒറ്റ ക്കാന്നാ എന്റെ പരാതി. ഇന്ന് എന്റെ പരാതി തീർന്നു എല്ലാവരും വീട്ടിൽ തന്നെ ഇണ്ട് അച്ഛനും ഉണ്ട് ഏട്ടനും ഉണ്ട് എല്ലാരും ടി വി കാണന്നെ ടി വി ടി വിക്ക് ഇപ്പ തെരക്കായി
ഇയ്യോടാ പക്ഷെ ഴ അങ്ങനെള്ളപ്പൊരു സന്തോഷാ അല്ലേ
ആഹ്
വീട്ടിനാത്ത് ഒരു ആളും ബഹളവും
ആഹ് അതന്നെ ടി വി ഉള്ളഹ് കൊണ്ടന്നെ വ എല്ലാരും ടീവിടെ ചോട്ടിലെന്നെ ആയിരിക്കും പിന്നെ ഒരാള് മാറ്റ്ണത് മിണ്ടാണ്ടിരുന്ന് കാണാ ചിലപ്പ ത്താള് റിമോട്ട് വാങ്ങി അടുത്തത് മാറ്റും. അപ്പ അത് കാണ അടുത്തുള്ളവര് അങ്ങനെ അവിടെ തിരക്കില് ഓരുങ്ങനെ ഇരുന്ന് കാണും. നല്ല സിനിമയക്കാണെങ്കില് അത്യാവശ്യം എല്ലാവരും കാണും
അതെ അതെ അതെ ഇനിയിപ്പ രാത്രിയിൽ എന്തുവാ പരിപാടി?
അവിടെ എന്താ അവസ്ഥ?
ഇവിട ആണെങ്കില് മഴ പെയ്യുന്നുണ്ട് പക്ഷേല് വല്യ മഴയല്ല ഒന്ന് പെയ്ത് കഴിഞ്ഞാൽ പിന്നെ പെയ്യാൻ ഭയങ്കര പാടാ മറ്റേത് പെയ്യാൻ ഇണ്ട് ഇത് കൊടുക്കും വെള്ളൊന്നും നിക്കുന്ന ഏരിയല്ലടാ അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നു ഇല്ല
ആഹ് ഇവിടെ വെള്ളം നിക്കുന്ന ഏരിയല്ല പക്ഷെ പാടങ്ങളാണ് ചു റ്റും അപ്പൊ അതൊക്കെ ഫുൾ ഫില്ല് നമ്മുടെ വീടൊക്കെത്തിരി പൊക്കത്തിലാണ് നമ്മുടെ വീട്ടിനെ കുറച്ചും കൂടെ താഴേക്ക് ഇറങ്ങിയിട്ടാണ് പാടങ്ങളൊക്കെ ബാക്ക്‌ വശത്താണ് പാടങ്ങളൊക്കെ ഇപ്പൊ പാടങ്ങളൊക്കെ ചെലപ്പോ ഫില്ല് ആവുന്നുള്ളൂ വീട്ടിക്കൊന്നും അങ്ങനെ പ്രശ്നങ്ങൾ ഇതുവരെ വന്നിട്ടില്ല
ഇവിടെ അങ്ങനെ വെള്ളം നിൽക്കുന്ന ഉള്ള അതെ അതെ അതോണ്ടാ ഇവിടെം വെള്ളം നിക്ക്ന്ന ഏരി യൊന്നും അല്ലാടാ ക വെള്ളം പോവാനും എടക്കാനും ഒക്കെ ഇഷ്ടം പോലെ സ്ഥലങ്ങളും കായലുകളും എന്ന വച്ചാ നമ്മുടെ കടലിലും കായലിനും നടുക്കുള്ള ഒരു ഏരിയ
ആഹ
അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല പ്രളയം വരുവെന്നോ അങ്ങനൊന്നും ഇല്ല
ഇല്ല നല്ലത് ആഹ അ അപ്പൊ എന്തിനേം ഒന്നിനെ പേടിക്കണല്ലോ
അത് തന്നെ ഒന്നിനേം പേടിക്കാതെ ഈ ഒരു ജന്മം നമുക്ക് തീ താ
ആഹ് ഉം ചെറിയ ആളെന്ത്യ്ണു
ചെറിയ ആള് ഇവിടെ ഇരിക്കുന്നടാ മൂത്ത ആള് ട്യൂഷന് പോയെ
ആഹ ഒതുങ്ങി ഇരിക്കൊ മിണ്ടാണ്ടെ ഇങ്ങനെ ഇരിക്കോ
ആഹ അയ്യോ എന്തെങ്കിലുമൊക്കെ കൊടുത്തൊക്കെ ഇങ്ങനെ ഇരുത്തും അല്ലെങ്കി പിന്നെ ബഹളം വെച്ച് ഇവിടെ പൊ വീട് തിരിച് വെക്കും
ആഹാ റുമ്മാണ്ല്ലേ
ആഹ് അതെ അതെ
ആഹ് എന്റെ വീട്ടില് ചേട്ടന് ഒരു മോളായേ ആഹ് അവൾ ക്കെന്താ പണിന്നറിയോ അപ്പോ റൂമില് ഇങ്ങനേ ഏ പ്പ ഒരു ബെഡുംകൂടെ എക്സ്ട്രാ ഇട്ടട്ട്ണ്ട് അപ്പോ അവൾക്ക് നിറയേ സ്ഥലം വേണം കുഞ്ഞാണ് ഒന്നര വയസ്സായിട്ടുള്ളൂ പക്ഷേ അവള് ക്ക് ഇങ്ങനെന്ന് കിടക്ക നിറയെ സ്ഥലം വേണം അപ്പൊ അവളും ഏ ചേച്ചിയും കൂടെ താഴെയാ കിടക്കാ അപ്പൊ ഈ ബെഡിനെപ്പഴും ഏ ചെരിച്ച് ഒരു സൈഡില് വെക്കൂ ക അലമാറയുടെ ബാക്കിലിങ്ങനെ സൈഡില് ചെരിച്ച് വെക്കും അപ്പൊ അതിന്റെ ഒരു ഭാഗങ്ങനെപൊർത്തേക്ക്തള്ളിനിക്കുവല്ലേ ഇവള് ഇതിന്റെ ബാക്കില് പോയി ഒളിഞ്ഞു നിക്കലാ പണി ഉ എന്നിട്ട് മിണ്ടില്ല നമ്മളിവിടെ വാവ എവിടെ ഉണ്ണി എവിടെ ചോദിച്ചാലും ഇവള് മിണ്ടില്ലാ അണ്ട് കൊർചേരം കൈയ്ഞ്ഞിട്ട് അവിടെ നിന്നിട്ട് പ്പോന്നർഞ്ഞ് പേടിപ്പിക്കും നമ്മള് കു അമ്മ രണ്ട് തവണ അതായത് അവള് ചേച്ചി ന്ന്ട്ട് ടോയ്ലറ്റിക്ക് എവിട്ക്കെ പോകുമ്പോൾ ഏ നോ നോക്കാനേൽപ്പിച്ചിട്ടാ പോവാ അപ്പ ഇവര് ടിവിയുടെ മുന്നിലിരിന്ന് കളിപ്പിക്കല്ലോ ഇവള് മിണ്ടാണ്ടെ പോയിട്ടയിന്റെ ഒളിഞ്ഞ് നിക്കും അപ്പൊ ടോയ്ലറ്റ് പോയി വന്നാള് കുട്ടി എടെ ചോയിക്കുമ്പോ കുട്ടിനെ കാണാണ്ടാവില്ല അപ്പൊ അമ്മ ഉണ്ണി എവിടെ തേച്ചുക്കുട്ടി എവിടെ തേച്ചുക്കുട്ടി എടേ ഇവള് മിണ്ടില്ല കൊർച്ചേരൊക്കെ കയിഞ്ഞ അപ്പോത്തിന്ന് ചിരിച്ചിട്ട് നിക്കുണ്ടാവു അവിടെ എന്നിട്ട് അവിടന്നത് കഴിഞ്ഞ് ആ വേറെ ഒരു കുസൃതി ഇല്ല ഇത് ഈ കളി ഈ ബെഡിന്റെ സൈഡില് പോയി ഒളിഞ്ഞു നിക്കാ അന്നിട്ട് വെന്ത് മിണ്ടാൻ വേണ്ടിട്ട് ഭൗ ന്ന് പേടിപ്പിക്കാ അതിപ്പൊരു ശീലായി തൊടങ്ങിരിക്കാ പിന്നെ ഇങ്ങനെ തോർത്ത് എന്തെങ്കിലും തുണി എന്തെങ്കിലും കിട്ടിയാ തലേക്കൂടെ ഇട്ടിട്ട് ഇങ്ങനെ പേടിപ്പിക്കുന്ന പോലെ എക്ഷിയൊക്കെ വരുന്ന പോലെ പേടിപ്പിക്കും എന്നിട്ട് ഇങ്ങനെ പേടിപ്പം ആഹ് ഇതൊക്കെ എവിടന്നാ കിട്ടുന്നന്ന് അറിയില്ല. ഇതൊ ക്കെയാണ് പണി ഇപ്പോ. ഒന്നര വയസ്സായിട്ടുള്ളേ ഇതൊക്കെയാണ് അവളുടെ കയ്യിലിരുപ്പ്.
ഇവിടെ പിന്നെ അങ്ങനൊന്നും അറിയത്തില്ലടാ ഇപ്പടെ എടുത്ത് വെച്ചതൊക്കെ നമ്മള് എടുത്ത് വെച്ചോണ്ട് നമ്മള് സ്കൈ ജോലി ചെയ്യണം.
ആഹ്
അത് ഭയങ്കര ഒരു പാടുള്ളൊരു ജോലിയാ
ആഹ്
കഴിവതും കൂടി ഇരുന്നിട്ട് ഉറങ്ങുന്ന സമയം നോക്കിയിട്ട് ജോലി ചെയ്യത്തൊള്ളൂ
ആഹ് അവിടെന്ന് പറഞ്ഞാ വീട്ടില ല്ലാരുണ്ട് അച്ഛൻ അമ്മ ഏട്ടൻ പിന്നെ എന്റെ അമ്മേടെ അമ്മ ഞങ്ങളുടെ കൂടെയാ. അപ്പ അമ്മമ്മയുണ്ട് അപ്പ അമ്മമ്മന്നെ അവളെ ഇങ്ങനെ കളിപ്പിക്കും. സ്വത്തുക്കുട്ടി പൊന്നുകുട്ടിന്ന് പറഞ്ഞിട്ട് അവളെങ്ങനെ കളപ്പിക്കും അപ്പൊ അവളവിടെ ഇരുന്നോളും. പക്ഷേ പിന്നാലെ നമ്മുടെ പിന്നാലെ ഓടി വരും അതൊരുപേടിക്കണം പൊർത്തിക്കൊന്നും പോവില്ല അതൊരു പേടിയാണ് പക്ഷേ അവളിങ്ങനെ കാണിക്കും സ്റ്റെപ്പൊക്കെ എറങ്ങി തനിയേ റോട്ടിൽ നമ്മുടെ ഫ്രണ്ടിൽത്തെ അവടെ വരെ പോയി നിക്കും അവിടെ നങ്ങട്ട് കേറി പോകാൻ പേടി യാണ് അവിടം വരെ നിക്കും അവിടെന്ന് വന്നിട്ട് നമ്മള് വിളിച്ചതാ പട്ടി വരുണ്ട് ആ കടിക്കട്ടെ ബൗബൗ വര്ന്ന് എന്നൊക്കെ പറഞ്ഞാ അതേ സ്പീഡിൽ ഇങ്ങടെന്നെ തിരിച്ച് ഓടി വരും ആ പേടിയൊന്നും ഇല്ല. കുട്ട്യാൾണ്ട് അപ്പുറത്തപ്പുറത്തൊക്കെ കുറേ കുട്ടാളുണ്ടെയ് അപ്പൊ ഇങ്ങനെ വെറ് തെ വാശിയാണ് അവിടെ പോവാ അവിടെ പോവാ കൈ കാണിച്ചാ അമ്മാ ബാ അമ്മാ ബാ എന്ന് പറഞ്ഞു വെറുതെ വാശി ശി പിടിച്ചുകൊണ്ടിരിക്കും അപ്പ ചേച്ചി അവിടെയൊക്കെ പോയി കാണിച്ച് കൊറച്ചവരുടെ ഊഞ്ഞാലിലൊക്കെ ഇരുത്തി അടയൊക്ക പോയി കളിപ്പിട്ട് കൊർച്ചേരം കയിഞ്ഞാ വരും.
കുട്ടികൾക്ക് അങ്ങനെല്ലേടാ നമ്മളെത്രേചെല്ല് വീട്ടിനകത്തിരുത്തി കളിപ്പിക്കാ അവരു മുഷിയും.
ആഹ് ചേച്ചി പിന്നിം കൂടുതലും റൂമിൽ തന്നെ ഇരുത്തി പുറത്ത് അങ്ങനെ കളിപ്പിക്കാനൊന്നുവിടില്ല റൂമിൽ തന്നെ ഇരുത്തി ഫോണ് നോക്കിങ്ങനെ എന്തേങ്കിലൊക്കെ കഥ പറഞ്ഞിട്ടാ കളിപ്പിച്ചിട്ടോ അങ്ങെനെ ഇരുത്തും. പക്ഷെ അവൾക്ക് കൊറച്ചേരം കഴിയുമ്പോ ജനൽ കൂടെ കാണും. ഞങ്ങളുടെ വീട് ഇങ്ങനെ ഒരു എൽ ഷയ്പ്പ് പോലെയാണ് ഞങ്ങളടെ വീട് വീടിന്റെ അവിന്ന് ഒര് എല് പോലെ വഴി വന്നിട്ട് അപ്പറത്തും രണ്ട് മൂന്ന് വീടുണ്ട്. അപ്പൊ അവിടെയും കുട്ടികളുണ്ട്. അപ്പൊ ആഹ് കുട്ടികളെ കളിക്കാൻ വിളിക്കാൻ അവിടുത്തെ വേറെ കുട്ടികൾ വരും ഇപ്പ ഞങ്ങളുടെ ജനൽ ഇവരുടെ റൂമിലത്തെ ജനലൽ കൂടെ കാണാം. ഈ പോണതും വരുന്നതും അപ്പൊ ഇവര് ഒരു ജനല എപ്പോഴും തുറന്നിടോണ്ട് സൗണ്ട് കേൾക്കുമ്പോൾ അവൾ എത്തി നോക്കും നിലത്തു നിന്ന് ഇങ്ങനെ എത്തി നോക്കും അപ്പൊ കാണാൻ പറ്റാണ്ടാകുമ്പോ അമ്മ ബാ അമ്മ ബാ എന്ന് പറഞ്ഞിട്ട് വിളിച്ചോണ്ടിരിക്കും അപ്പൊ ഈ സൗണ്ട് കേട്ടവിടേക്ക് അവളെ കൊണ്ടാക്കണം അപ്പ അവിടെ കൊറച്ചേരം ഏട്ടന്മാരൂടെ കളിക്കും ചേച്ചിമാരൊക്കെണ്ടാവും കുറച്ചേരം അവളെ ഏറ്റി നടക്കും പിള്ളേര്. അപ്പൊ ആഹ് ഒരു സമയം നമക്ക് വെറുതരിക്കാം അത് കഴിഞ്ഞാ പിന്നെ അങ്ങോ ട്ട് പോണം ഇങ്ങട് പോണം വാശി പിടിക്കുമ്പോ അപ്പൊ പിന്നെ തിരിച്ച് വീട്ടിൽ തന്നെ കൊണ്ടന്നാക്കും പിന്നെ കുറച്ചേരം ടോയ്സ് ഒക്കെ ആയിട്ട് കളിക്കും അത് കഴിഞ്ഞ പിന്നെ കുറ പിന്നെ കുറച്ചേരം കെടത്തി ഒറക്കും അങ്ങനെയൊക്കെ ഓര നേരം പോ കഴിയും
ആഹ് പിള്ളേരങ്ങന ഇവിടെയും ഈ കൊച്ചിനേ നമ്മൾ പുറത്തോട്ട് കൊണ്ടുപോയി കളിപ്പിക്കാൻ വെക്കുമ്പം അങ്ങോട് കൊണ്ട്പോയി കഴിഞ്ഞാ പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഭയങ്കര പാടാ
ആഹ് അടുത്ത കുട്ടിളൊക്കെ ഉണ്ടോ കളിക്കാന്
അക അടുത്ത് ഒരു മോനെ ഉള്ളടാ അങ്ങനെ അല്ല അല്ല എല്ലാം വലിയ മക്കളാ എട്ടിലും ഒൻപലും ഒക്കെ പഠിക്കുന്ന മക്കളാ
ആഹ് കുഞ്ഞു കുട്ട്യാൾ കുഞ്ഞു കുട്ടിയാളെന്നെ വേണല്ലോ
ആഹ് അതെ ഇവിടെന്ന് പറയുമ്പോ ഒരു അപ്പുറത്തെ വീട്ടിലൊരു മോനുണ്ട് നാലു വയസ്സുള്ള അവനുമായിട്ട് കളിക്കും പക്ഷെ ഇപ്പ അവൻ സ്കൂളിൽ പോകാൻ തുടങ്ങിയ ശേഷം സ്കൂള് കഴ ഞ്ഞ് വരുമ്പോ മോൾടെ കൂടാ ട്യൂഷൻ ഇരിക്കുന്നത് അന്നേരം കളിക്കാൻ ആരും ഇില്ല പക്ഷെ ഇവിനാ ട്യൂഷൻ കുഞ്ഞിനെ ത്താൻ പോകുമ്പോ ഇവള് അവിടെ നിക്കും ആഹ് വീട്ടിൽ നിക്കും അന്നിട്ട് അവിടെ നിന്ന് കളിക്കും ഞാൻ കുറച്ചു നേരം അവിടെ നിർ ത്തിട്ടൊക്കെ ഞാൻ ഇങ്ങോട്ട് വന്ന് എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ തീർക്കേ അങ്ങനൊക്കെ ചെയ്യും പിന്നെ രാ സന്ധ്യയ്ക്ക് പോയി എടുക്കുകയൊക്കെ ചെയ്യുന്നത്
ആഹ്
അറിയാവുന്ന വീടായതു കൊണ്ട് ആഹ് അറിയാം എന്നിട്ട് പിന്നെ നിന്നോളും അവിടങ്ങ് എന്നെ കണ്ടില്ലേലും കുഴപ്പവില്ല.
ആഹ്
ഇന്ന് പിന്നെ ഫുള്ള് അങ്ങ് അച്ചാമ്മ വീട്ടിലായിരുന്നു രണ്ടു പേരും ഞാൻ പോയി വൈകിട്ട് എടുത്ത് തൊണ്ടു വന്നത
ആഹ് അപ്പൊ ഇന്ന് സ്കൂളില്ല
ഇന്ന് മോക്ക് വ സൂഖമില്ലാത്തത് കൊണ്ട് എടാ ഞാൻ ഇപ്പൊ ഒരാഴ്ച്ച ആയിട്ട് മോളെ വിടുന്നില്ല. ഇനിയിപ്പം തിങ്കളാഴ്ച്ച മുതലേ ഞാൻ മോളെ വിടുന്നുള്ളൂ. അങ്ങനെ പൂർണമായിട്ട് മാറിയില്ലെങ്കി അടുത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കും വരും.
ആഹ് അത് ശരി
അങ്ങനെയാണ് മോക്ക് കിട്ടിയേക്കുന്നത് അന്നേരം നമ്മൾ അങ്ങനെ തിരിച്ച് ചെയ്യുന്നത് ശരിയല്ലല്ലോ അങ്ങനെ
ആപ്പൊ ഇനി തിങ്കളാഴ്ച സ്കൂളിക്ക് പറഞ്ഞു വിടാൻ വാശി ഉണ്ടാവവോ ഒരു
ഇഷ്ടവാടാ
ആഹ് അപ്പൊ കുഴപ്പമില്ല സാധാരണ അങ്ങനെല്ലേ നാല് ദിവസം അടിപ്പിച്ച് പോവാണ്ടിരുന്ന പിന്നെ പോകുമ്പോ ഒരു മടി ടിയല്ലേ പ്രത്യേകിച്ച് മഴക്കാലല്ലേ
ഫ്രണ്ട്സ് ഒക്കെ ഉള്ളത് അവിടെയല്ലേടാ ഈ വീട്ടിനകത്ത് തന്നെ ഇരിക്ക ക്കുന്ന പിള്ളേർക്കെ ആഹ് ഭയങ്കര ഇഷ്ടവാ സ്കൂളിൽ പോകുന്നതും അവരുമായിട്ട് കളിക്കുന്നതും പിന്നെ ക്ലാസ്സിലാണെങ്കിലും ടീച്ചേഴ്സ് അങ് നിർബന്ധിച്ച് പഠിപ്പിക്കാനൊന്നും ഇരുത്തത്തില്ല. കുറച്ചു നേരം കളി ക്കാനോ അതിനും ഇതിനും പിന്നെ എൽ കെ ജി പിള്ളേരുടെ കൂടെ കൊണ്ടുവന്നിരുത്തിയും കളിപ്പിക്കുകയും ഒക്കെ ചെയ്യും.
അ ഓ ചെറിയ ആൾക്ക് എത്ര വയസ്സായി ആ ഉണ്ട്ണ്ട് സ്കൂളിലൊക്കെ ഉണ്ട് ഓപ്ഷനാണ് എത്രണ്ണം വേണൊന്നോ അത്രെയുണ്ട്
ആ ആഹ് ആഹ്
ചെറിയാൾക്ക് എത്ര വയസായി.
മോക്ക് ഒന്നര വയസ്സെടാ
ആഹ്
കുറുമ്പത്തരത്തിന്റെ കൂടാണ്.
ഉറങ്ങിയാണോ ഈ നേരത്ത്
എന്തുവാടാ
വൈകുന്നേരത്തേക്ക് എന്താ ചോറെന്നെയാണോ ചോയിക്ക.
ആ ചോറും പിന്നെ ചൂടമീൻ കിട്ടിയായിരുന്നു ഇന്നലെ ഞാൻ അത് കറി വെച്ചത് ഉണ്ടായിരുന്നു
ആഹ്
ആ വേറെ ഇന്നത്തേക്കും കൂടെ എനിക്കുണ്ട് ഞാനും മക്കളൂടെ ഞാനും മക്കളെ ഉള്ളത് കൊണ്ടേ
ആഹ് വാശിയണല്ലേ മോൾക്ക് ഇനിയിപ്പോ കൊറച്ച് നേരത്തിന് കൊറേ നേരായി ട്ട് അവളടുത്ത് സംസാരിക്കാത്തെ കൊണ്ട് ഒരിത് ഉണ്ടാവുമല്ലോ
കുറുമ്പത്തിന്റെ കൂട്
ഹ് ആ എന്നാ അവൾടെ അടുത്ത് കൊറച്ച് നേരം കളിപ്പിക്ക്.
ശെരിയെടാ എന്നാ
ശരിയെന്നാ അഹ്